കേക്കാമോ
ആ അവിടെ റേഞ്ച് കൊറവാണോ
റേഞ്ച് കൊഴപ്പില്ല
ഉം പരിപാടി
പരിപാടിയൊന്നുല്ല
ആ പിന്നെ മറ്റേ ഈ പ്ലസ് വൺന്റെ എല്ലാ ബുക്കുകളും മാറിയിട്ടുണ്ട് എല്ലാ സിലബസെല്ലാം മാറി എല്ലാ പുസ്തകങ്ങളും
ഈ വർഷോ
ആ ഈ വർഷം
അയ്യോ അവനതാ പറയുന്നേ അവൻ ഒമ്പതാം ക്ലാസ്സിലോട്ട് കേറിയപ്പോ ഒമ്പതി ടെക്സ് ഫുള്ള് മാറ്റായിരുന്നു പത്തിലലോട്ട് ചെന്നപ്പോൾ പത്തിലെ ഫുൾ മാറ്റം റ്റ അന്നേരം ഓൻ പറയും ചെയ്തു മിക്കാറ് ഞാൻ പ്ലസ് വണ്ണോട്ട് കയറാങ്ക ഇപ്പ എല്ലാം അതിലെല്ലാം മാറുആയിരിക്കുന്ന്
ആ മാറി എല്ലാം മാറി എല്ലാം മാറി പുസ്തകൊന്നും പുസ്തകൊന്നും വന്നിട്ടില്ല പുസ്തകമൊന്നും വന്നിട്ടില്ല എല്ലാം മാറി എല്ലാം മാറി
ഉം ഞാൻ ന നാ മറ്റന്നാ തൊട്ട് ട്യൂഷൻ ഉണ്ടാകാന്ന് വിചാരിച്ചിരുന്നതാ
അതവര് കോമൺ കോമൺ കൊറെ പേ
ആ അതാ അതെങ്ങനെങ്കിലും ആവട്ടെ എല്ലാത വെറുതെ കാരണം രണ്ടു മാസംല്ല കൂടുള്ളവരെല്ലാം ഏപ്രിൽ മാസത്തിൽ തന്നെ പോയി ഇവൻ ഏപ്രിൽ മെയ് ഇപ്പ ജൂൺ ആയില്ലേ
ഓ അതില് കാര്യമൊന്നുമില്ല
ആ അവൻ പറയുന്ന സ്കൂള് റന്നിട്ട് പോയാ പോരമ്മ
ആ പിന്നെ പിന്നല്ലാത അതല്ല ഇവര് ഈ രണ്ടു മാസം പഠിപ്പിക്കുന്നത് ബേസ് ആയി മാത്രമ ഒക്കെ പഠിക്ക
ആ മറ്റേ സ്കൂൾ കൊട്ടാരക്കര സ്കൂളിന്റെ അടുത്തുള്ള രണ്ടു ട്യൂഷനിലും ഓരോ ഇരുപത്തി മൂന്ന് ഒരിടത്ത് ഇരുപത്തൊന്ന് ഫീസ്
വർഷോ
ഒരു വർഷത്തേക്ക് ആ
അത് കുഴപ്പൊന്നുമില്ല കാര്യം ഇതിനകത്ത് പറയാൻ കാരണന്ന് പറഞ്ഞാ ഇപ്പ മോള് ഇവി ഞാൻ മോളൊക്കെ മൂന്ന് വിഷയത്തിന് സ്പെഷ്യലായിട്ട് വിടുന്നുണ്ട് ആ കേക്കുന്നോ ഹലോ
സൗണ്ട് കുറഞ്ഞല്ലോ
ആ ഇപ്പൊ ഇവിടെ കൊഴപ്പൊന്നുല്ല കേക്കുന്നുണ്ടോ കേൾക്കുന്നോ വ അപ്പം മോക്ക് മൂന്ന് വിഷയങ്ങൾക്ക് ഞാൻ സ്പെഷ്യലായിട്ട് വിടുന്നുണ്ട് സ്പെഷ്യൽ വേറെ ട്യൂഷൻ വിടുന്നില്ല അല്ലാതെ സ്പെഷ്യൽ ട്യൂഷനായിട്ട്
ഉം ഉം
അതില് കെമിസ്ട്രിക്ക് ഒമ്പതിനായിരം ഫിസിക്സിന് എണ്ണായിരം മാത്സിന് എണ്ണായിരം അങ്ങനെയാണ് ഫീസ്
ആ അതാ എറണാകുളത്തും അങ്ങനെയാ ആ അനിയത്തിയുടെ മക്കളും അങ്ങനെയ ഓരോ സബ്ജക്ടിനൊക്കെ എത്ര ച്ചാ വേടിക്ന്നേ അറിയോ ഒരു സബ്ജെക്ടിന് മാത്രോക്കെ അങ്ങനെ ക്കെ മേടിക്കും നമ്മക്കുള്ള ഇവിടെക്കെ ഉള്ളൂ ഇത്രയും കുറവ്
അല്ലല്ലല്ല ഇവിടെ ഇവിടെ കുറവല്ല ഇവിടെ സ് സ്പെഷ്യല ആയിട്ട് ഓർത്തിട്ട് പോയാൽ ഫീസ് കൊടുക്കണം കൂടുതലുള്ളത് അവര് അവര് അതല്ലാതെ എല്ലാത്തിനോട് ഒര്ട് ത്ത് പോയാ ഈ പറഞ്ഞ ഇരുപത്തൊന്ന് ഇരുപ രണ്ടൊക്കെത്തുള്ളൂ
ആ ഇവിടെ ഇരുപത് രണ്ടിടത്ത് ഇരുപത്തിമൂന്ന് ഇരുപത്തിന്നാ പറഞ്ഞെ ഒരു വർഷത്തേക്ക് ഹ് ഹ് ആ എല്ലാം ഉണ്ട് പക്ഷെ എനിക്ക് തോന്നുന്ന് ഇംഗ്ലീഷും സെക്കൻ് ലാംങ്യേജും ഇും ഇല്ല ന്ന് തോന്നുന്നു ഇംഗ്ലീഷും ഇല്ല ഇല്ല ഫിസിക്സ് കെമിസ്ട്രി മാത്സ് തോന്ന എനിക്ക് തോന്നുന്നു അങ്ങനാന്ന് അറിയാൻവയ്യ നമ്മളത് ചോദിച്ചില്ല
ആ ആ പക്ഷെ ഇവിടൊക്കെ അങ്ങനെയല്ല ഇവിടെ എല്ലാം ഉണ്ട് എവി ഇല്ല വേണൂസൊക്കെ വേണൂസൊക്കെ
ആ ആ ആ
പിന്നെ അന്റെ സ്കൂളിന്റെ കൊ ആ ഉണ്ട് ഉമ്മക്കണ ഉണ്ട് ആ മറ്റേ അല്ലല്ലോ നമ്മുടെ എന്തുവാ ഏ മെഡിക്കൽ ഷോറിന്റെ ഒക്കെ ബാക്കില്
ആ വേണുണെന്താണോ
ഇത് ഇങ്ങന കൊടുത്തേക്കുവാ ഓരോരുത്തർ കേട്ട് ഇവിടെല്ലേ ആ ലിറ്റിൽ ഫാർ പറഞ്ഞ ജോസ് താരാണ് അവിടെ ഗൈഡ് ചെയ്യുന്നത്
ആ ആ
ആ പക്ഷെ അന്റെ ഫീസൊക്കെ അവർക്ക് എല്ലും തോന്ന്
ഉം ഉം ഉം പിന്നെ എന്തൊണ്ട് വേറെ വിശേഷം ഇന്ന് പുതിയ സ്കൂളില് പോയിട്ട് എങ്ങനുണ്ട്
അവന് കുഴപ്പൊന്നുമല്ല അവൻ പോയി ഒരു ഉച്ച കഴിഞ്ഞപ്പോ ഞാൻ അവനെ വിളിച്ചുകൊണ്ടിങ്ങ് പോന്നു
അത് ശെരി കൊണ്ടാക്കാൻ പോയിട്ട് ഇങ്ങ് വന്നായിരുന്നോ പിന്നെ ഉച്ചക്ക് പോ
ഞാൻ ഇങ്ങ് വന്നു പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ചോദിച്ചു അപ്പോ അവര് പറഞ്ഞു പിള്ളാരെ ഉച്ചക്ക് കൊണ്ടു പോകുന്നുണ്ട് ഇപ്പോ വരാൻ പറഞ്ഞു ബസൊക്കെ വൈകിട്ടേ ഉള്ളൂ
ആ ആദ്യത്തെ ദിവസം ഉച്ചരൊക്കെ കാണൂ മിക്ക സ്കൂളുകളിലും
പക്ഷെ ആ ബസ്സൊക്കെ വൈകിട്ടാ വിട്ടത് രണ്ടിലല്ലേ
ഓ ഇത്ര ആയില്ലേ
ആ പിന്നെ
ഞാൻ അന്ന് ആ ആ ദിത്ര മോടേ കല്യാണത്തിന് കണ്ടപ്പോ ഇച്ചേ എൽ കെ ജിൽ പോയി തുടങ്ങിയില്ലാന്ന് തോന്നുന്നു
ആ ഇപ്പ ഇച്ചിരി ഇപ്പ ഇച്ചിരി വലുതായി തടിക്കുകയും ചെയ്തു കുറച്ചൂ അന്നത്തെക്കാട്ട് കുറച്ചൂടി തടിച്ചു ഇപ്പോ വലുതായി ഉം
അത് ഏ എനിക്കൊന്ന് എട്ടിലോ ഒമ്പതിലോ ഒക്കെ പ്രവീൺ പ്രവീണിനെ കാണുന്ന പോലെ തന്നെ ഇരിക്കുവായിരുന്നു അന്ന് ഞാൻ കണ്ടപ്പം കൊച്ചിനെ
മുഖം ഏകദേശം എന്നെപ്പോലെ തന്നെ കുറച്ചു കൂടെ വെള്ളപ്പാറ്റ ആണെന്നേയുള്ളു വെള്ളപ്പാറ്റയാ
അത് ശരി
എല്ലാരേ കാട്ടി കളർ അവന് ഉണ്ട്
ആ എ കു കുങ്കുമപ്പൂക്കെ കഴിച്ചാൽ കളർ വരുമെന്ന് പറയുന്നേയാ
ഇതങ്ങനെയൊന്നും അല്ല ഇതങ്ങനൊന്നും അല്ല ഏയ് ആ എ എനിക്ക് എന്റെ കളർ പോലും ഇല്ല അവക്ക്
ഉം
അപ്പൊ പിന്നെ അതെങ്ങനെ വന്നോ ന്ന് ചോദിച്ചാ
അല്ല സാധാരണ എ പറയാറുണ്ട് ഏ നമ്മൾ പ്രഗ്നൻസി ടൈമില് കുങ്കുമ പൂവൊക്കെ കഴിച്ച് കഴിഞ്ഞാല് വെള്
ഏ അങ്ങനൊന്നും അങ്ങ അ അല്ല അങ്ങനൊന്നൂല്ലാലോ അങ്ങനൊന്നുല്ല അ അതൊല്ല കൊറേ ലേറ്റ് കൊറേ ലേറ്റ അങ്ങനെ ഒന്നൂടെ
പത്ത് വർഷത്തെ ഡിഫറൻസ് ഇല്ലേ രണ്ടുപേരും തമ്മിൽ
അതാ അതാ ഉം
അങ്ങനൊന്നും നോക്കിയില്ല ഒരാളു വേണം അതേ ഉള്ളൂ
പിന്നെ വേറെന്താ
വേറെ അങ്ങനെ അവിടെ എന്ത ഇന്ന് എല്ലാരും വീട്ടിലുണ്ടായിരുന്നോ
ആഹ് ഇന്ന് മോന്റെ സ്കൂളിൽ ഇന്ന് അവർക്ക് ഇന്ന് ഒരു ഡ്രോ ഇത് ആ പുതുവർഷം നവാകോ ആദ്യം പ്ലസ് വൺ അവർക്ക് അത ആദരം ഉണ്ടാരുന്നു ഉം- പപ്പേം മോനുടെ പോയി പിന്നെ വേറെ പ്ര ഒന്നൂല്ലാന്നെ ഇനി മോൾക്ക് നാളെ കോളേജി പോയി അതൊക്കെ മാർക്ക് ലിസ്റ്റിന്റെക്കെ അതാ എഴുതിയോ വായിക്കുകയോ ഏതാണ്ടൊക്കെ വേണം അങ്ങനെ പോണം. പിന്നെ അവർക്ക് ഒരു ഒരു മാസത്തെ ഇന്ടെൻ ഷിപ്പ് ഉണ്ട് ആലപ്പുഴ വെച്ചിട്ട് അതാണ് ഇനിത്ത പ്രശ്നം എവിടെ നിക്കും എന്നുള്ളത് ഈ പതിമൂന്ന് പതിനാല് പേരുള്ളതി ആകെ നാല് പേരെ പാസായി താണ് ഏറ്റവും വലിയ പ്രശ്നം ഫസ്റ്റ് സെം പോലും കിട്ടാത്തവരുണ്ട് ഇപ്പഴും അപ്പം ഉ ഈ അഞ്ചു പേരില് ഉം ഒരാള് അങ്ങ് പുറത്ത് എവിടെയോ വേറെ എന്തോ പഠിക്കാൻ പോവാണേ അപ്പൊയാളില്ല അപ്പൊ സാറിവർക്ക് വേണ്ടി ട്ട് ഒരു ഇന്റേൺഷിപ്പ് കൊടുത്തതാണ് സാറിന്റെ ഒരു കെയർഓഫിൽ ഇവർ നല്ല
ഏത് കമ്പനിയാ എവിടാ
ഇതു വായിട്ട് ബന്ധപ്പെട്ടതാ ഫോറൻസിക്കുമായിയിട്ട് ബന്ധപ്പെട്ടേ ഉം ഒരു മാസത്തെ ഒരു ഇന്റേൺഷിപ്പ് സാർ സാറ് സാറിന്റെ ഒരു റിസ്കിൽ കൊടുക്കു കുവാ പക്ഷെ ഇപ്പൊ ഇവര് നാലഞ്ച് പേര് ഒരുമി ആരുന്നെങ്കിൽ ഹോസ്റ്റൽ സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തേനെ ഇതിപ്പോ ബാക്കി നാലു പേരും ആ പോയിവരുവാണ് കാരണം പ്പാ അവിടെ എന്തുവാതിന് പറയുന്നത് ഉയടത്തുവായുള്ള ഒരു കൊച്ചുണ്ട് അത് സ്കോളേജിലും സ്കൂളി കൂടില് പോയ പോയി വരുവാ അപ്പൊയാ ആ കുട്ടി പിന്നെ കായംകുളത്തുള്ള ഒരു കുട്ടിയുണ്ട് പിന്നെ വേറെ എങ്ങട്ടോള്ളോരു അതാ പയ്യനാ അപ്പൊ ഇവര് മൂന്നു പേരും പോയി വരുവാ പ്പം പിന്റെ മോളൊറ്റക്കാവും അതാണ് പ്പൊ പ്രശ്നം എവിടെ അക്കോമഡേഷൻ ആക്കുംന്നുള്ളത്
ആലപ്പുഴ എവിടാ ഇത്
അത് സ അത് എവിടാന്ന് ഞാ പറഞ്ഞ കേട്ട് എനിക്കത്തില്ല അല്ലെ പിന്നെവിടെവിടെങ്ങാണും ഹോസ് സ്റ്റലോ മാർത്തോമയുടെ ഹോസ്റ്റലോ അല്ലെ എങ്ങനെെന്തങ്കിലും ഉണ്ടോന്ന് നോക്കണം
നിങ്ങടെ ഈ മാർത്തമ്മവിടെ എല്ലായിടെത്തും ഉണ്ടോ ഹോസ്റ്റല്
സെന്ററ് മിക്കവാറും ഉള്ളടത്തെല്ലാം ഉണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് ഏ ആ മിക്കവാറും എല്ലാ സ്ഥലം ആ എല്ലാ ജില്ലകളിലും ഉണ്ട് അങ്ങനൊന്നുല്ല എല്ലാർക്കും കൊടുക്കും കാ അങ്ങനെ ഉണ്ടെങ്കി അന്വേഷിക്കണം പക്ഷെ ഇ അവളാന്നെങ്കി മൂന്ന് വർഷം ഹോസ്റ്റലിൽ നിന്നങ്ങ് മട്ത്തവക്ക് ഹോസ്‌റ്റ്‌ലി നിക്ക്ന്നയ്നോട് താല്പര്യേ ഇല്ല ആ ഒണ്ട് എന്നാലും ഒരു മാസംല്ലേ ഉം ഇപ്പൊ പറയുന്ന അവിടെങ്കാണോ വീടെങ്കാണോ ഉണ്ടെന്നുണ്ടെ നോക്കിട്ടും മമ്മിയും കൂടെ മമ്മയും പക്ഷെ ഇപ്പൊ മോ കുഞ്ഞ് അവന് സ്കൂളിൽ തുറക്കത്തില്ലേ അടുത്ത മാസം ജൂൺ ലാസ്റ്റ് തൊട്ട് കറക്റ്റ് ഒരു മാസം അപ്പൊ ജൂൺ പകുതി ജൂലൈ പകുതി വരെ വരും അതൊക്കെയാണ് ഉം അതൊക്കെയാണ് പ്രശ്നങ്ങള് അതിപ്പോ അങ്ങനെ പ്രശ്നം ആ അവരുടെ കാര്യത്തിലങ്ങനെ പ്രശ്ന നിങ്ങളൊന്നും മ ത്തില്ല അവര് ആണ് നമ്മള് ക്കൊ മിക്കവാറൊക്കെ ഹോസ്പിറ്റലൈസേഷനെക്കെ ആവുമ്പഴും അവര് മിക്കവാറും അങ്ങനെയൊക്കെല്ലായ്രുന്നോ അങ്ങനെയൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ് ചെയ്തു പോയി തന്നെല്ലാം അവര് ത വെക്കാനും കഴിക്കക്കെ ചെയ്യും തന്നെയ
അല്ല ഇനി ഞാൻ പറഞ്ഞ് വരുന്നെ ഇതിന്റെ ഒര് ഒരു തുടക്കം മാത്രായിരിക്കുംത് കാര്യം ഫ്യൂച്ചർല്
അതാണ് പിന്നെ അത് മാത്രല്ല കൊച്ചന് സ്കൂള് തുറന്നങ്ങോട്ട പോകുമ്പോ അവന് പിന്നെുഡിന്റെ കാര്യൊക്കെശ്നോം എന്തായാലും നോക്കട്ടെ എങ്ങനെയാ സാറിനോട് ചോദിക്കുന്നുണ്ട് അവിടെ ഏതെങ്കിലും സാർമാർക്ക ആകുമ്പോൾ അവര് അവരുടെ കോളേജുകളു ആയിട്ട് ബന്ധപ്പെട്ട് അവിടെ ടീച്ചർമാരൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളും അങ്ങനെയൊക്കെയ ഉള്ള കാണുമല്ലോ
ഉം ഉം
ന്ന് വിചാരിക്കുന്നു ആ ഇവിടെ തന്നെ കൊടുക്കുവോ ഈ ഇവിടെ തന്നെ ആ ഇതിന് കൊടുക്കുവാണെന്ന് പറയുന്നു
ആ അ തിരിച്ച് വീണ്ടോ വേറെ ആവി പോവാൻ താല്പര്യം എന്ന് പറഞ്ഞട്ട് പിന്നെ അവിടെ പോവാന്നോ
താല്പര്യം ഇല്ലാന്ന് പറഞ്ഞ ക്ലാസും ലാബും നല്ല നന്നായിട്ട് പഠിപ്പിക്കുന്ന കോളേജാണ് ഉം ആ ലാഭം നല്ലത അവിടുത്തെ എല്ലായിടത്തും അന്വേഷിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല അവൾ പറയുന്നത് ഏറ്റവും നല്ല ലാഭം പക്ഷെ ഒരാൾ ഒറ്റക്കൊക്കെ കാണൂ ഇതുവരൊക്കെ ഒന്നും രണ്ടും പേരേ ഉള്ളൂ ഇനീപ്പൊ എന്തായാലും ആ ആ ഒരു വിഷയത്തോട് താല്പര്യമായതോണ്ട് പിന്നെ അല്ലെങ്കിൽ മാവേലിക്കര ബിഷപ്പ് മോറിലേ ഉള്ളൂ. പതിനാല് സീറ്റാ ഉള്ളത് ഇവിടെങ്ങും ആരു ഇല്ല രണ്ട് വർഷങ്ങളായിട്ട് രണ്ടല്ലേ ഒരാളെ ഉള്ളൂ
ബാക്കി ആ ഒരാളെ മാത്രം ഇരുത്തി പഠിപ്പിക്കു അവര്
എന്തോ ആ ഒരാളെ വെച്ചാണ് ഇത്രേ നാളും പഠിപ്പിച്ചൊണ്ടിരിക്കുന്നത്. ഇവിടെ ഫിസിക്സ് ബാച്ചിനും ആറങ്ങാണ്ട് ആറുപേരെങ്ങാണ്ടേ ഉള്ളു ഇവർക്ക് കെമിസ്ട്രി ബാച്ചിനേ ഉള്ളൂ പൗന്നാല് പേര്
ആ അവടെ സീറ്റല്ലേയൊ അതെ അത്രയും പേരെ വര വരുന്നോള്ളോ
വരുന്നോളൂ അതെന്താന്നറിയത്തില്ല ഇപ്പൊ ഡിഗ്രി ഒന്നും പഠിക്ക പഠിക്കാൻപിള്ളേർ കുറവാണ് പിന്നെ പി ജി പിജിക്ക് എല്ലാട്ത്തും പതിനാല് സീറ്റേ ഉള്ളൂ
ആ പ അല്ല പണ്ടൊക്കെ ഡിഗ്രിക്കൊക്കെ സീറ്റ് കിട്ട
ആ അതാ അങ്ങനെ വെച്ചോണ്ടല്ലേ നമ്മളിപ്പോ അങ്ങട്ട് അങ്ങോട്ട് വെച്ചതും തന്നെ ഇത്രയും ദൂരം വെച്ചതും അഥവാ മാർക്ക് തൊണ്ണൂറ് ശ ശതമാനം ഉണ്ടാരുന്ന് പ്ലസ് ടൂന് എന്നാലും കിട്ടീല്ലോന്ന് വിചാരിച്ചാണ് അവിടെ വ താകുമ്പോ നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഇത് വഴി മാറാന്ന് വിചാരിച്ചു സഭയുടെ വഴിയെ പക്ഷെ നമുക്ക് അല്ലാതെ തന്നെ കിട്ടിയായിരുന്നു കാരണം ഇപ്പ എങ്ങും കൊച്ചങ്ങളും ഇല്ല എല്ലായിടത്തിന്നും വന്നായിരുന്നു ലാസ്റ്റ് വന്നാരുന്നു പക്ഷെ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി അതായിരുന്നു പിന്നെ മാ
ഓക്കെ ഓഹ് അങ്ങനായിപ്പോയി
അതാ പറഞ്ഞെ എല്ലാരും പറഞ്ഞു തൊണൂറ് ശമാനമുള്ളവർക്കൊന്നും ഡിഗി കിട്ടാൻ പ്രയാസമാണെന്ന് പറഞ്ഞ് അങ്ങനെക്കെ പറഞ്ഞങ്ങ് പേടിപ്പിച്ചു അപ്പ നമ്മൾ വിചാരിച്ച് അവക്കന്നേരം അന്നേരം കെമിസ്ട്രി മതി അപ്പം കെമിസ്ട്രിയുള്ള കോളേജുകൾ നോക്കി ഇതാവുമ്പോ സ ഇത് വച്ചു വെച്ച് കിട്ടുമല്ലോ എന്നുള്ള ചിന്തയിൽ അങ്ങനെേ ഉള്ളൂ പക്ഷെ മെരിറ്റി തന്നെ കിട്ടി
കിട്ടി
വേറെ എവിടുന്നാ നമ്മുടെ എറണാകുളത്ത് മറ്റേ മഹാരാജാകോളേ ആദ്യമേന്നു വന്നു വേറെ എങ്ങാണ്ട് ക്കൊ വന്നു
മ്
മ് ഹും പിന്നെ വേറെന്തോ വിശേഷം വേറെ വിശേ വിശേഷങ്ങളൊന്നുല്ല
മഹാരാജാസൊക്കെ പിന്നെ വേറെ ലെവലാ
ഏതാ ആഹ് അതെ അതെ അതെ ആ എനിക്കറിയാം നമ്മളവിടെ മ് ആ അനീത്തീടെ സിസ്റ്ററിന്റെ വീട്ടിൽ നിക്കുമ്പോ കാണാം പിള്ളാരൊക്കെ പോയിവരികയും ഒക്കെ ചെയ്യുന്നത് പാരാത്രി പന്ത്രണ്ട് മണി രണ്ട് മണി ഏലും പിള്ളാരുടെ പോക്ക് നിക്കത്തില്ല ഇങ്ങനെക്കെയേ ഉം ഉം അപ്പൊ ശരിയെന്നാ വിളി ച്ചതിൽ സന്തോഷം ഞാൻ വിളിക്കാം ഓക്കെ